ആഹ എന്തൊക്കെ വത്താന സുഖല്ലേ
ആഹ സുഖയിട്ടിരിക്കണ്
ഭക്ഷണം കഴിച്ച
ഇല്ലല്ല ഭക്ഷണം കഴിക്കാൻ എങ്ക ആവുന്നല്ലള്ളൂ
ഉ പന്ത്രണ്ടരയി ഇല്ല ഇല്ല പന് കണ്ട കറ്റല്ലേ ഞാാനിപ്പൊ പുറത്തു പോയി വന്നതാല്ലോ അത ഭക്ഷണക്കെ ആയി പിന പണിയൊന്നുംല്ല ഉ അവിട ഭക്ഷണൊക്കായോ
ആഹ് ഭക്ഷണൊക്കെ ആയി
എന്തായന്നന്ന്
ഇന്ന് ഇറച്ചിക്കറി പിന്നെ പരിപ്പ് തേങ്ങ തേങ്ങഅരച്ചിട്ട് വെച്ചു. ആഹ്
പിന്നെ മയണ്ടാടാ
ഇല്ല നല്ല വെയില് ഞൻതേ അലക്കാൻ മിഷീൻ എത്തേക്കണ്
ഇന്ന് രണ്ട മൂന്ന് ദിവസായിട്ട് നല്ല വെയിലായി ഇന്ന ഇപ്പ ചെറുതായിട്ട് ഒന്ന് മയമന്ന് ചാറി ചെറിയ തോതില് ഒന്ന് ഒറ്റീറ്റ് പോയി ഇപ്പൊ ചെറിയൊരു വെയിലിങ്ങനെ വരുന്നുണ്ട് ഉം മഴൊന്ന് നിന്നപ്പോഴേക്ക് ചൂടും തുടങ്ങി എന്താ ചൂട് പുറത്തൊക്കെ പോയിരുന്നക്ക രണ്ട മൂന്ന് ദിവസ ഒരു വെയില തന്നെയ
ആഹ്
ഉം പിന്നെ വേറെ എന്തൊക്കെയാണ്? കറി മത്തൻ തേങ്ങരച്ചതും പിന്നെ മീൻ മുളക് ഇട്ടും പിന്നെ ഉപേരിയും അതെന്നെ
അപ്പൊ ഞായറാഴ്ച ഇറച്ചി വാങ്ങിക്കൂല്ലേ?
അങ്ങനെയൊന്നുമല്ല. ഇ ആക്കണംന്ന് പറഞ്ഞീന്ന് ഇറച്ചി ഏർ അങ്ങനൊക്കെ ഉണ്ട്. അങ്ങനെ നഞമ്മളോവിടെ അങ്ങനെൊന്നല്ല ആഹ്ള്ളിയഴ്യക്കെ നിർബന്ധം എന്നൊക്കെ പറയുന്നേ ഞ ആറാഴ്ച ആദ്യമായിട്ടൊക്കെയ ആണ് ഉ ആഹ അതന്നെ അതെ അതെ ആ ഇവിടെ ഇന്നിപ്പോൊ ആക്കാന്ന് പറ ന ഉച്ചക്ക നമക്ക് ചനും നെയച്ചോറും ആക്ക അപ്പോ പിന്നെ പറഞ്ഞ നമുക്ക് രാത്രിയാക്ക നാ പറഞ്ഞ അപ്പൊ ഇപ്പൊ മീൻ ഇന്നലെ കൊണ്ടോന്നീ വരുമ്പോ അപ്പൊ മീ- കറിയാക്കി ഇപ്പൊ രാത്രിരിക്കക്ക് നെയ്ച്ചോറും ചിക്കനും ഒക്കാന്ന് പറഞ്ഞഞ്
ആഹ്
ഇറക്ക് കുട്ടിക്ക് ലീവ് ഉള്ളപ്പോഴല്ലേഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവോ
ആഹ്
ഓര പറഞ്ഞ ഇ നമുക്ക് നെയ്ച്ചോ ലീവ്ള്ള അവസല്ല നമ്മക്ക് നെയ്ച്ചോറും കറിയും ആക്കാം ചിച്ചിര ഒക്കെ ആക്കാന്ന് പറഞ്ഞതോ
ആഹ്
ഉം പിന്നെ വേറെന്ത്
പേരെന്താണ് നല്ലത്
ഉം അവിട സുഖം തന്നല്ലേ ചക്കയും മാങ്ങയുംഒക്കെ ഒണ്ടോ നിങ്ങക്കവിടെ ഏ
ഇവിടെ മുറ്റമില്ല മുറ്റം കുറവാണ് ഇന്റർലോക്ക് ചെയ്തെ. ക്കെയാണ് ചക്കയും മാങ്ങയൊക്കെ കിട്ടും നാത്തൂന്റെ അവിടെ ഉണ്ട് അപ്പൊ നാത്തൂൻ കൊണ്ടുവരും പിന്നെ മാ അങ്ങാ പാപ്പാക്ക് കൂട്ടുകാര് ആരെങ്കിലുമൊക്കെ കൊടുക്കും
ആവശ്യത്ത് കിട്ടുമോ മാങ്ങയിട്ട ആണോ ഞമ്മടെ ഇവിടെ പിന്നെ മാങ്ങക്കും ചക്കക്കും ഒരു ബുദ്ധിമുട്ടില്ല പലതരം ചക്കയും മാങ്ങയുമുണ്ട്
ആഹ്
അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അതൊക്കെ നമ്മള് ഒരു സമയത്തൊക്കെ ഒരു സമയത്ത് തന്നെ ഓര് നട്ട് ഉണ്ടാക്കി നട്ടിട്ടുണ്ട് ഇഷ്ടംമാതിരി മാങ്ങയും തേങ്ങയും ചക്കയും എല്ലാം ഉണ്ട് മറ്റുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാന്ന ഉള്ളു ആഹ
ഞങ്ങള് ആദ്യം താമസച്ച താമസിച്ചിരുന്ന വീട്ടില് മാവൊക്കെ ഉണ്ടായിരുന്നു മാങ്ങയൊക്കെണ്ടായിരുന്നു പിന്നെ ഇപ്പ ആ പാപ്പർ റിട്ടയേർഡ് ആയപ്പോഴത്തേക്കും അത് ഹസ്ബൻഡിന്റെ മൂത്ത ആൾക്ക കൊടുത്തിട്ട് ഞങ്ങള്ൾ വേറെ വീട് മേടിച്ചു വച്ച് മാറി അപ്പോൊ ഇവിടെ അങ്ങനെ മാവൊന്നും നടാനുള്ള മുറ്റുമില്ല ചെറിയ ചെറിയ മുരിങ്ങ വേപ്പ് അങ്ങനെ ചെറുത് ചെറുതെ ഉള്ളു
ഏ തറവാട് അടുത്ത വീട് നിങ്ങള് താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെയാണോ
ഇല്ല കൊറച്ച് ദൂരമുണ്ട് ഉ
നമുക്ക് അങ്ങനെ മാങ്ങേയും ചക്കയും ഒന്ന് അങ്ങനെ പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട അവസ്ഥ ഇല്ല ഇപ്പൊമാങ്ങേടെ സമയൊക്കെഴിഞ്ഞിട്ടോ ഇപ്പ മാങ്ങഒക്കെകഴിഞ്ഞ് ഇനിയിപ്പ ചക്ക ഇപ്പളും ഉണ്ട്
പിന്നെ ഹസ്ബൻഡറ് വർക്കിന് പോയി കഴിയുമ്പോത്തേക്കേ ലോങ് ഒക്കെയാണ് വർക്ക് വർക്കിന് പോകുന്ന ഈകഴിഞ്ഞ തവണ കൊല്ലത്ത് ഒരു വർക്കിന് പോയി വന്ന് അപ്പൊ അവിടെന്ന് ചക്ക കൊടുത്ത്
ഏഹ ആ അത ചിലര് ചക്കയും മാങ്ങയും ഇപ്പൊ ഇവിടെ ഒണ്ട് എങ്കിലും ഭർത്താക്കൻമാര് പണിക്ക് പോകുമ്പോ പണിക്ക് പോകുന്ന സ്ഥലത്തുള്ള ആളുകള് നമക്ക് മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പഴുത്ത മാങ്ങ ഒക്കെ കൊറേ കവറിലാക്കി കൊടുത്ത് വിടും ഉ മാങ്ങയും പലതരം ഉണ്ട് ഏ
ആഹ
പിന്നെ മാങ്ങ കഴിഞ്ഞ തിന്നാനൊരു ഭൂതി തന്നെയാണ് എല്ലാ കൊറെ മാങ്ങകളുണ്ടല്ലോ അതിലി കുറച്ചൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എല്ലാ പ്രാവശ്യവും പുളി മാങ്ങ അറിയോ ഭയങ്കര പുളിപ്പുള്ള വാങ്ങയാണ് ഉണ്ട മാങ്ങ
ആ എനിക്ക് വാങ്ങി യുടെ പേരുകളൊന്നും അറിയിൂല സത്യം പറഞ്ഞാല്
നമ്മളവിടെ അങ്ങനത്തെ മാങ്ങ ഇഷ്ടംമാതിരി ഉണ്ട് പുളിയുള്ള മാങ്ങ അത് പച്ചതിനാലാണ് പിന്നെ പുളിയൊക്കെ ഇഷ്ട ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടവും എനിക്ക് പോ ആ അത് നല്ല ടേസ്റ്റ് മീൻ കറി കിട്ടാല് കാരണം നല്ല പുളിപ്പാണ് അത് ഇവിടെ വില ഉപ്പ് മുളക് കൂട്ടി കൊഴച് തിന്നുന്നത് എനിക്കത് മുറുിക്കുമ്പ തന്നെ പുളിയ വര തീരെ ഇഷ്ടല്ല ഏ എനിക്കിഷ്ടേല്ല അങ്ങനെ പുളിക്കുന്നത് ഇ പുളിയൊന്നും ഞാൻ കഴിക്കൂല അപ്പോ ഇവര് ആഹ ആഹ ആ ഉ മാങ്ങ ഇങ്ങെനെ പുളി ഉള്ളത് മാങ്ങ മുറിക്കുന്ന കാണും പോതന്നെ വായീന് പൂയി ഇടം കയറാവും പുളിക്ക വരുത്തോ കാണാൻ കഴ്യല്ല പക്ഷെ പുളിപ്പില്ലാത്ത മാങ്ങകളും ഉണ്ട് ചേലം മാങ്ങ ഉണ്ട് അ ഭയങ്കര ടേസ്റ്റപ്പ പഴുത്താല് ആ അത ഇവിടെണ്ട് പക്ഷെ അത് ഇതുവരെ ഞങ്ങക്ക് കിട്ടല് ഉണ്ടായില്ല ഇവിടെ ഉണ്ട് രണ്ട് മാവ് മൂന്ന് മാവ് ണ്ട് പക്ഷെ ഉണ്ടായാൽ തന്നെ കുട്ടികൾട്ട് ചെറുതി തന്നെ പറച്ച്ു തീർക്കും അല്ലോ വീണ് പോയിട്ടു അങ്ങനെ പക്ത്തത് ഞങ്ങൾക്ക് കിട്ടൽ കുറവായിരുന്നു പക്ഷെ എന്താറിയില്ല ഇപ്രാവശ്യം ചേലമാങ്ങ തിന്ന് മടുത്തോളം ഞങ്ങക്ക് ചേലമാങ്ങ നിന്നാൻ കിട്ടി അത്ര ഇഷ് ട്ടാണ് ഞങ്ങൾക്കൊക്കെ കാരണം പകുത്ത അങ്ങനെ കിട്ടലില്ല ഞ ക്ക് പകുത്തത് ഞങ്ങക്ക് ആടന്ന് ആരെങ്കിലും ഒക്കെ പകുപ്പിക്കാനായിട്ട് ഒരു അഞ്ചെട്ടണോക്കെ കൊണ്ടുവരും മൂത്തത് പറിക്കുന്ന അങ്ങനെയൊക്കെ കിട്ടും ട്ടിൽ കുറവായിരുന്നു ഈ പ്രാവിശ്യം മറ്റുള്ള മ ങ്ങളൊക്കെ കിട്ടിയത് കുറവാ ഇവിട പക്ഷെ ചേലമാങ്ങക്ക് ഒരു കുറവില്ല ഇഷ്ടം പോലെ കി ട്ടി ഇപ്രാവിശ്യം മതിയാവോളം തിന്ന് നല്ല അത്ര ടേസ് റ്റയിന് മൂപ്പിച്ച മൂത്തത് പറ പിക്ക പറിച്ചിട്ട് പയിപ്പിക്കാൻ വെക്കുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനുള്ള ഭാഗം പയിപ്പിന് തന്നെ കി ട്ടുവല്ലോ മറ്റേത് പഴുത്തത് പറിക്കിയാന്ന് വെച്ചാൽ ചിലപ്പോ പഴ് ഭയങ്കര ഒരു പതുത്തതൊക്കെ അല്ലെ കിട്ടുക ഇത് മൂത്തത് പർപ്പിച്ചിട്ട് ആഹ് ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കാ അപ്പൊ നമക്ക് വേണ്ടത് വേണ്ടത് പാകത്തെ പയ്പ്പ് ആകുമ്പോ ഇങ്ങു എടുത്ത് മുറിച്ചു തിന്നും പിന്നെ കുറെ ജ്യൂസ്‌ സടിച്ച് കുടിക്കും പിന്നെ ആരെങ്കിലും വെള്ളിയ്ച്ചക്ക ചിലപ്പോ ആരെങ്കിലും ഒക്കെണ്ടാവും ആളുകള് അപ്പൊ വെള്ളിയാഴ്ചൊക്കെ രാവിലെ ആ വിരുന്നരൊക്കെ ഉണ്ടാവും അപ്പൊ രാവിലെ തന്നെ ജ്യൂസ് അടിച്ച് വെക്കും ഫ്രിഡ്ജില് ഇപ്പം മഴ തുടങ്ങിയിനി ഇപ്പ ഉണ്ടെങ്കിലും ഈ ഇപ്പ ഇനി വരുന്നവർക്കൊന്നും ജ്യൂസ് കൊടുക്കാൻ പറ്റ റ്റുല്ലല്ലോ മയ ഒക്കെ ആയതൊണ്ട് ഓൾക്ക് ചായ തന്നെ കൊടു ക്കണം മറ്റെത് വരുമ്പോ ആഹ് ചൂട് സമയത്ത് വരുമ്പോ ഞങ്ങള് മാങ്ങ ചെത്തിട്ടൊക്കെ ഫീസറില് വെക്കും എന്നിട്ട് അല്ലെങ്കിൽ ജ്യൂസ് അടിക്കും അങ്ങനരെ വന്ന് വെള്ളിയാഴ്ച എന്താലും എങ്ങനായാലും ആളുണ്ടാവും അപ്പൊ ഞങ്ങൾ രാവിലെ ഫുള്ള് മാങ്ങയെടുത്ത് ജ്യൂസ്‌ അടിച്ച് വലിയൊരുപത്രത്തി ലക്കി വെക്കും അങ്ങനെയൊക്കെ ചെയ്ല് ഞങ്ങൾ ഇപ്പൊ മാങ്ങേക്കെ കഴിഞ്ഞ് കയിക്കാൻ പൂതിയാവുന്നുണ്ട് പീടിയെന്ന് അങ്ങനെ പൈസ കൊടുത്ത് അങ്ങനെ വാങ്ങലില്ല നോമ്പിനൊക്കെ വാങ്ങാനല്ലതേ പൈസ കൊടുത്തിട്ട് അങ്ങനെ വാങ്ങ ലില്ല പിടിയെന്ന് ഉം ഇനിയിപ്പം വാങ്ങണെങ്കിൽ പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങണം കാരണം ഇനിയിപ്പോ മാങ്ങന്റെ സീസണോക്കെ എല്ലാരും കഴിഞ്ഞല്ലോ കടകൾന്ന് കിട്ടുന്നല്ലാണ്ട് വീടുകളിലൊക്കെ ഏകദേശം കഴിഞ്ഞ് ആഹ് അതൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി മാങ്ങ ചക്ക എപ്പോഴും ഉണ്ടിട്ടോ ഇവിട പക്ഷേ ഇപ്പൊ ചക്ക തിന്ന ടേസ്റ്റ് ഉണ്ടാവുലാ കാരണം വെ വെള്ളം കുടി ചോവും മഴ പെയ്തല്ലോ ഭയങ്കര ആയിട്ട് മഴ പെയ്യുമ്പോ പഴുത്ത ഭാഗ പഴുത്ത ചക്കക്ക് വെള്ളം കുടിക്കും പിന്നെ അത് ഒരു കോണ ണ്ടവില്ല മധുര ഉണ്ടാവുലാ വെള്ളം നമ്മള് ഇങ്ങനെ ചവക്കുമ്പ വെള്ളം കുടി ശരിക്ക് നമുക്ക് ആ വെള്ളം ആഹ് വെള്ളം ഇങ്ങനെ കുടിക്കുന്ന മാതിരി തോന്നും അപ്പം പഴുത്തത് അങ്ങനെയ എടുക്കലില്ല പിന്നെ അഥവാ പകുതിട്ട് വീണതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് തിന്നാൻ പറ്റൂല എന്നുണ്ടെങ്കില് അതിന്റെ കുരു എടു തിട്ട് കളയും കുര് നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ കറി വെക്കാൻ ഉപയോഗിക്കും ചക്കക്കരു കറിയൊക്കെ വെക്കലുണ്ടിങ്ങള്
ആഹ്
ആഹ് നല്ല ടേസ്റ്റ ചക്കക്കുരു കറി
ആഹ് ഞങ്ങളിവിടെ ചക്കക്കുരും ചെമ്മീനും മാങ്ങേ മുരിങ്ങ കോലും കൂടി ഇട്ടിട്ട് വെക്കും
ത് നല്ല ടെസ്റ്റ് ആണോ
ആഹ് നല്ല ടേസ്റ്റ് ആണ്
ഇങ്ങനെ പറയുന്നെക്കാ ഞമ്മൾ ഇവിടെ ഇണ്ടാക്കല്ല ഞമ്മള് ആഹ് അങ്ങന അതന്നെ പറയുന്ന കേൾക്കാ പിന്ന മൊബൈലോക്കെ കണ്ടിക്ക് ഇങ്ങനെ മീനും മുരിങ്ങോക്കോലും ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് കറി വെക്ക്ന്ന് നമ്മള് ഇവിടെ ച ഒരു അപ്പാട് പരിപ്പിന്റെ കൂടെക്കെ തേങ്ങരച്ക്കും മുരുങ്ങാക്കോൽ പരിപ്പ് അങ്ങനെക്കെ എന്തെലു ങ്കി തേങ്ങരച്ചിട്ട് വെക്കുമ്പോ ടേസ്റ്റ് മീനങ്ങനെ മീന്റെ കൂടെ പച്ചക്കറിട്ടിട്ട് വെക്കില്ല
എനിക്ക് പിന്നെ പുഴുങ്ങി തിന്നാൻ ഇഷ്ട ചക്കക്കുരു
അത് വേറാരോ പറയ്ന്നേട്ട് അങ്ങനെ അപ്പാട് പുഴ്ങ്ങിട്ട് കയ്ക്കുമ്പോ
ആ ചക്കക്കുരു ഉപ്പിട്ട് പുഴുങ്ങും
അപ്പൊ ടേസ്റ്റ് കഴിക്കാന് ഏ അതങ്ങനെ വേറെ ആരോ പറയുന്ന കേട്ടിട്ടി ഞമ്മൾ ചക്കക്കുരു കറി വെക്കുമ്പിന്നെ ആദ്യഒക്കെ ചുടായിരുന്നു അടുപ്പിലു ഇച്ചിരി തീ ഉണ്ടെങ്കില് അയലു അങ്ങ് ഇട്ട് കൊടുക്കൂ അപ്പൊ അങ്ങനെ ചുട്ട് പൂളൊക്കെ ചുട്ന്നമാതിരി നല്ല ടേസ്റ്റ് അങ്ങനെ തിന്നാല് പിന്നെ പൊരിക്കും അത് ഭയങ്കര ടേസ്റ്റ് അങ്ങനെന്നെ ഒരുത്തിരി മീനൊക്കെ പൊരിക്കുന്ന മാതിരി പൊരിച്ച്ട്ത്താ നല്ല ടേസ് റ്റാ തിന്നാന്. പുഴുങ്ങിട്ട് ത്തുന്നുന്നെ ഞാനിപ്പോ രണ്ടാമത്തെ തവണയ കേൾക്കുന്നത്. ഇപ്പൊ ചക്കക്കുരൊക്കെ ഇവിടെ കഴിഞ്ഞു പോയി. എല്ലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേരുന്നു. എണ്ണ വെൾച് വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങുന്ന അല്ലെ അല്ലാതെ ആവിത്തട്ടിൽ അങ്ങനെന്നല്ലാലൊ. ആഹ് പൂള പുഴുങ്ങുന്നപോലെ തന്നെ അല്ലേ?
ആഹ് കുക്കറിൽ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് പുഴുങ്ങും.
പുഴ്ങ്. എന്നിട്ട് വറവിടോ? അല്ലെങ്കിൽ അപ്പാടെ ചായയ്ക്ക് കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുല്ലേ ആഹ് ഉണ്ടാക്കി നോക്കണം ഒരവട്ടം. ഞാൻ ഇങ്ങനെ കേട്ട് വേറെ ആള് പറയുന്നത്.
ആഹ്
ആഹ് പിന്നെ പണിയൊക്കെ കഴിഞ്ഞൊ ഇങ്ങളെ?
ആഹ് പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ അലക്കാൻ ഇട്ടേക്കണ്. ഞാനേ ഏഹ് ബാപ്പാന്റെ ഒരു കൂട് ട്ടുകരൻ വന്നു അപ്പോപിനെ ആള് വ ന്നിരിക്കുമ്പതേക്കും നമ്മള് ഇങ്ങനെ ഇങ്ങനെ അലക്കാനൊക്കെ പോണത് ബാ പാക്ക് ദേഷിയാണ് അപ്പൊ പിന്നെ ഞാന് അലക്കാൻ എടുത്തത് അവിടുത്തന്നെ ഇട്ട് അപ്പൊ ബാപ്പ ഇപ്പ ജോലിക്ക് പോയി അപ്പൊ കൂട്ടത്തില് വന്നാളും പോയി അപ്പൊ ഞാന് അവരെ എറ ഇറങ്ങിയ പാട് തന്നെ ഞാൻ ഓടി തുണിയിം കൊണ്ട് കാരണം ഇപ്പ തന്നെ ഉച്ചയായി
ഏഹ്
എന്നല് വെയിലാറുണേന് മുന്നേ ഉണക്കാന് ഇട്ടാല് ആഹ് ഒരുരാശ
ആ ഇന്നാ ഞാൻ വിളിക്ക കേട്ടോ വേറെ കൊള് വരുന്നുണ്ട്
ആഹ് ശരി ശരി ഓക്കെ